ആ എന് തെയ്നെ
ഒന്നുല്ല എവിടെണ്ട് ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാണ് ഹലോ
അതെ ഓൺലൈൻ ജോബാണോ അതോ ലൈൻ ജോബ് ആണോ നന്നായിട്ട് തോന്നുന്നത് ഓൺലൈൻ ജോബോ ഒ ഓഫ്‌ലൈൻ ജോബോ നല്ലതായി തോന്നണത്
ഓൺലൈൻ ജോബന്നല്ലേ
അമ്മ ഹലോ ആ
കേൾക്ക്ണില്ലാ
ആ ഇൻക്ക് കേക്ക്ണ്ട് ആ ഓൺലൈൻ ജോബാ അതോ ഓഫ്‌ലൈൻ ജോബാനല്ലെ തോന്ന് ണെ ചൊയ്ക്ക
ഓൺലൈൻ ജോബന്നെ നല്ലതായിട്ട് തോന്ന്ണ്ട്
എന്താ കാരണം അ എനി നൻ നനല്ലായി തോന്നണ്ട്ട്ടൊ കാരണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യ്കയും ചെയ്യാം
നോക്കും ചെയ്യാ വീട്ടിലിരുന്ന് വീട്ടില് നമ്മളെ സൗകര്യത്തിന് ചെയ്യും ചെയ്യ
അതെ നമ്മളിപ്പോ പൊറത്തു പോയിട്ടൊക്കെ ചെയ്യാണെങ്കി നമുക്ക് നേർത്തെ പോകും വേണം മ് അത് കഴിഞ്ഞാല് ഇപ്പൊ ഒ ഓഫീസ് ജോബോ അങ്ങനെ എന്തെലൊക്കെയാണെങ്കിലും ആ അതെ ഇപ്പ എന്നാലും പ നി കാര്യങ്ങളൊക്കെ പേ കുട്ട്യോളൊക്കെള്ളോരൊത് പറയും വേൺ അവര കാര്യങ്ങള് നോ മ്ം ഇപ്പം ഭയങ്കര അതിനാണെങ്കില് നമുക്കിപ്പോ ആ പൊറ ഇപ്പപോയിട്ട്പ്പഈ ബെസ് ഫയറും കാര്യങ്ങളൊക്കെ പോ പോയിട്ട് നമ്മ്ടെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടേണങ്കിലും ഓൺലൈനായിട്ട് കിട്ടണ ന്നയാ കൊറച്ചും കൂടി നല്ലത്
ആഹ് അതന്നെ
നോക്കണ്ടാ
ഓൺലൈൻ ആയിട്ടാ
ആഹ് ആഹ് ആ നമ്മളിപ്പൊ അങ്ങനെ പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും അതിന് അനുസരിച്ചിട്ടുള്ള ജോ അല്ലെ ഏ അവ്‌രാണെങ്കിലോ വേന് ലേറ്റാണെങ്കിലും തേയ്മാനം ഇണ്ടാ ന്ന ആളുകളല്ലേ കണ്ടല്ലോ അമ്മേ ഹന്ദി അതുപോലെ ആഹ് കേക്ക് ബേക്കിംഗ് ഒക്കെ ആഹ് ആഹ് അ മ്ം എപ്പൊ ഹൗസ് സേറ്റൊക്കെ ആണെങ്കിലും വെറുതിരിക്കാന്നും വേണ്ട അങ്ങനൊക്കെ നോക്കിക്കൊള്ളുണ്ടോന്ന് പിന്നേ ഞാൻ കേക്ക്ണ്ടാക്കില്ലേ ഞാൻ ഓൺലൈനായിട്ട് ഇങ്ങനെ ടീച്ചിങ് ചെയ്യണ്ട്ണ്ട്. ഏയ് കേക്ക് ഞാൻ വീട്ടില് വെറുതെങ്ങെന ഇണ്ടാക്കും ന്നല്ലാണ്ട് മ്ഏ സെയ്ലെയ്യണൊന്നുംല്ല
ട്യൂഷനായിട്ടെട്ക്കാ
ആഹ് ട്യൂഷനായിട്ട് എട്ക്കാണ്
ഏ എതാ സബ്ജെക്റ്റ്
എല്ലാട്ക്കും പ്പോ ഉം കഴിഞ്ഞവർഷക്കേ പത്ത് എട്ടാം ക്ലാസ് എടുത്ത്ണ്ടാർന്നത് ആ
ഏ
ആ നമുക്കറിണെങ്കില് കുഴപ്പല്ല്യാ പോ പിന്നെ നാല് മണിക്ക് രിയാ ഏ
ടീച്ചറായ്ട്ട് പഠിച്ചതന്നെ
അല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഏഹ് ഓഫ് ലൈനായിട്ടാ ചെയ്തിണ്ടാർന്നത് പിന്നെ കുട്ടിയക്കായിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോയി വർക്കെയ്യാൻ പറ്റാത്തത്‌ കൊണ്ടേ അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യുട്ട് ഒരു ഇൻസ്റ്റ്റ്റ്യൂട്ടിന്റെ ലിങ്കും കാര്യങ്ങളൊക്കേ വന്നപ്പോ ഞാനത്ങ്ങനെ വീ
ഒരു ദിവസം എത്ര മണിക്കൂർ ചെയ്യൂ എത്ര ക്ലാസ്
നമുക്ക് നമുക്കിപ്പേത്ര ഒരു മണിക്കൂറ് ഓക്കെങ്കില് നമുക്ക് ഐനൻസരിച്ച് ക്ലാസ് എടുക്കാം ക്ക്‌ അഞ്ച് മണിക്കൂർ എടുക്കാ അഞ്ച് മണിക്കൂറെടുക്കാം
നിങ്ങളൊരു ദിസം എത്രടുക്കും ക്ലാസ്
വെക്കേഷനിലെക്കേ ആണെങ്കില് രണ്ട് മൂന്ന് മണിക്കൂറൊക്കേന്നെടുക്കൂ ള്ളൂ ഇപ്പൊ കുട്ടിക്കോള്ളകാർണേ അ നമ്മളവന്റെ കാര്യം നോ പണം പിന്നെ വീട്ടിലേ പണികളും കാര്യങ്ങളൊക്കേ ക്കണ്ടാവല്ലോ
രണ്ട് മൂന്ന് മണിക്കൂ ഒരു മണിക്കൂറല്ലേ ഒരു ക്ലാസ്സ്
ആ ഒരുമണിക്കൂറെ ക്ലാസ്ണ്ടാവള്ളൂ പക്ഷേ നമുക്ക് വേറെ വേറെ ക്ലാസ്സിട്ടങ്ങനെ തരും
ആ ആ
ആ പിസ് ഇപ്പൊ പഠിച്ച് ഡിഗ്രി ഒക്കെ പഠിച്ച്റങ്ങ്ണ കുട്യാളക്കേണങ്കില് അവർക്കൊക്കെ നല്ല യൂസ്ഫുളാണത് കാരണം അവർക്ക് എ എത്ര മണിക്കൂർ വേണങ്കിലെടുക്കാ ടൈമ്ണ്ടല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് എക്സാംപ്പങ്ങനെ വർക്കൊക്കേ ചെയ്യാണ്ടിരിക്ക്ണ കുട്യാളൊക്കേണെങ്കില് അവർക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ടൈമ ഒക്കെ ഇങ്ങനെ കാരണം കുട്ടികളൊക്കെ അരയ അതുപോലെ എന്തെലും വാശി പിടിക്ക അങ്ങനെ മ്പോ നമക്ക് ക്ലാസ്ങ്ങെനെ എപ്പഴും ങ്ങനെ അറ്റന്റെയ്യാൻ പറ്റില്ലല്ലോ ആ ന്നാല് നമുക്ക് അത്യാവശ്യം നമുക്ക്പ്പൊ പുറത്തു പോയിട്ട് ആ ആ ചെറുതാണ് നാല് വയസൊക്കെ ആവണള്ളൂ
അപ്പൊ അംഗൻവാടിയിലൊക്കെ വിട്ടുടെ
ആ പൂവാറ്ണ്ട് അപ്പൊ പിന്നെ വേ ഉച്ച കയിഞ്ഞ്ഞ്ഞ് പിന്നെ പോയിട്ടില്ല ഇനി ആക്കണം
അംഗൻവാടീൽ പോയി തിരിച് വരുമ്പോത്തിനൊക്കെ ക്ലാസ്സ് എടുത്ത് കയ്യണം
ക്ല സ്കൂളത്തെ കുട്ടികളുണ്ടല്ലോ
ആഹ്
ഇപ്പ സ്കൂള് കുട്ടികളൊക്കെ സ്കൂളിൽ പോവല്ലേ അപ്പൊ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കെ വേണ്ടേ രാത്രി ഒരു അ വെക്കേഷനിൽ പറ്റുവാർന്ന് അത് ഞാനിവ അംഗംനവാടി ലാക്കിട്ടന്നേണ് വെക്കെഷണൽ ക്ലാസ് എത്താന്നത്
പിന്നെ ഒറക്കിയിട്ട് ഒറങ്ങുവോ ഒറക്കി ട്ടൊക്കെ എടുക്കേണ്ട കരും
ആ ചെറുപ്പത്തിലക്കെകുമ്പോ നല്ലറിയാന്ന് ഇപ്പ പിന്നെ കുട്ടികളയ്ന് രണ്ട് മൂന്ന് രണ്ട് വയസ് വരൊക്കെല്ലേ രണ്ട് രണ്ട് പ്രാവശ്യക്കെ ഉറങ്ങുള്ളൂ രാവിലെ ആഹ് അതെ രാവിലെ രാത്രിയൊക്കെ രാവിലെ വൈകുന്നേരവു ഉറങ്ങാർന്നു രണ്ട് രണ്ട് വയസ്സൊക്കെ ആവുമ്പൊ പ്പൊ പിന്നെ മൂന്നായി പിന്നൊരു ഒരു നേരം മാത്രേ ഉറങ്ങുള്ളൂ രാവിലെ മാത്രാ അങ്ങനെ ഉറങ്ങുള്ളൂ പിന്നെപ്പാ പറയുമ്പോ ഒരു നേരം ഉറങ്ങില്ല നമ്മള് പിടിച്ചുറക്കണം ആ ഹ് അ തെ കൊറച്ചേരുറങ്ങിയാണീക്ക് ഇനിപ്പൊറങ്ങിട്ടില്ലെങ്കി ഏഴുമണക്കാവുമ്പോ ഉറങ്ങി കഴഞ്ഞാ പിന്നെ എട്ട് മണി ഒമ്പത് മണിയാവുമ്പളാ എണിക്ക അങ്ങനക്കെ ഒരു ടൈമിങ്ങില്ലാണ്ടായണു പ്പോ വൽതായെ പിന്നെ
ആ ഒരു രണ്ട് വയസെരെ അങ്ങനെണ്ട് ഉറങ്ങു ഉറങ്ങും
ആഹ് അതെ അ അപ്പോഴാണെങ്ക നമുക്ക് വെന്ത പണീക്കാത്തന്നുള്ളൊരുതാവും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിയാലേ നമുക്ക് എന്തേൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നതായി
ആഹ്
അല്ല ഓഫ് ലൈനായിട്ടും കുഴപ്പം പറഞ്ഞാല് നമുക്കിപ്പ ഹൗസ് വൈഫ് ആയിട്ടള്ളവർക്കൊക്ക ഓഫ്‌ലൈനായിട്ട് പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടെന്നെയാണ് അപ്പൊ അതുകൊണ്ടെക്ക ഓൺലൈനായി അത് നല്ല തോന്നണ
മഴത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാരിക്കാരല്ലേ മഴ മഴെക്കെ ഇണ്ടാവുമ്പോള്
ആഹ് ഇനിപ്പോ ഫുള്ള് മഴ ല്ല ഇനിരണ്ട് മൂന്ന് മാസങ്ങളന്നല്ലേ
ആഹ്
ആഹ് ഇനിപ്പിടിമിന്നലും ആർക്കും അപകടങ്ങളൊന്നും പറ്റാണ്ടിരിക്കട്ടെ
ആ അതന്നെ ന്ന്പ്പ അലർ
പേടിയന്നാണി മഴക്കാല പിന്നെ
ഉം അലർട്ട് വന്നിക്ണ് ന്ന് പ്പൊ മഴ മഴാല
ആ ആ ന്നിങ്ങനെ കണ്ടു ആ റെഡ് അലേർട്ട് ണ്ട് ന്നൊ ക്കെ പറഞ്ഞിട്ട്
ആ നല്ല കാറ്റൊക്കെ ഇണ്ട് ഇടി മിന്നലും ണ്ട് മറ്റേത് ഇടിമിന്നലും ജൂൺ മാസ രാവലും ചെയ്യുന്നു അപ്പൊ അതൊണ്ട്
ആ കുട്ടികളൊക്കെ സ്കൂള് പോയോ ആ അതെ വരുമ്പോ എന്താ സ്നാക്സ് എന്തേലും ചെയ്യോ
ഇന്ന് ഇണ്ടാക്ക കട്ലൈറ്റ് ഇണ്ടാ
അതെ അല്ല വരുമ്പോ അവർക്ക് പറയണ പോലര് സന്തോഷം ഞാന അതെ പഠിക്കണ കാലത്ത് വരുമ്പോ അമ്മ വീട്ടിലുണ്ടാവണം എന്നൊക്കെ നല്ലൊരു ആഗ്രഹം ഉള്ളള്ള അമ്മ പ്പൊ വർക്ക് ചെയ്യണ ആളർന്നെ അപ്പൊ ന മക്കൾക്ക ഇണ്ടാവൂലപ്പൊ അങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ കുട്ടികള്
പഠിക്കാൻ വലിയ കുഴപ്പില്ല്യാ വലിയ കുഴപ്പില്ലാ ആ സ്കൂളിലൊക്കെ കുഴപ്പില്യ
ഇങ്ങനെ പ്പൊ അധ്യാപകരൊന്നും ശ്രദ്ധിക്കണില്ല അങ്ങനെയൊക്കെ കേക്കണ്ടേ
ആ ആ ഗവൺമെ എസ് കുള്ളാ ഇക്കുല്ലേ
ഗവൺമെന്റ് മാത്രല്ല പ്രൈവറ്റും ഞാനിപ്പോ കുറച്ചടുത്ത് ഇങ്ങനെ കേട്ടു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പൈസ ഇത്രയും കൊടുക്കണ്ട് പക്ഷെ അതിനുള്ള പഠിപ്പില്ലാന്ന് പറയണിങ്ങനെ ട്ടു ഗവൺമെന്റിലാ ഇനി നമ്മള് പൊ കുട്ടികളെ എല്ലാവരയും ഇനി അത്ര ശ്രദ്ധിക്കൂല്ലന്നും പറയണ്ട് കാരണം അവര് പറഞ്ഞു കൊടുക്കും
ഒരു പത്താം ക്ലാസ്സില് എത്തിയാൽ ശ്രദ്ധിക്കൂ ഗൺമെൻ
ആ ഗവൺമെന്റില് എല്ലാവരും ഒന്നിച്ച അങ്ങോട് പറഞ്ഞു കൊടുക്കണം അല്ലാതെ സെപ്പറേ സെപ്പറേറ്റ് എടുത്തിട്ട് ആരലും പറഞ്ഞ കൊടുക്കില്ലന്ന് പറയണ്ടേ പക്ഷെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആവുമ്പോ ആ ആ അത്ണ്ട് കാരണം എസ് എസ് എൽ സി ഇമ്പോ
ആ അല്ലാതെ അങ്ങനെ എടുക്കുന്നില്ല.
ആ അതുകൊണ്ടാണ് ഇപ്പോ കൂടുതലും ട്യൂഷനും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ എടുക്കണതെ സ്കൂളില് വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത കാരാണണ്. അപ്പ നല്ലോണ്ണം പൈസ കൊടുത്ത് പഠി കുട്ടികൾ അതെ അങ്ങനെ കുറെ പേര് പറയുണ്ട് ബേസും സെറ്റല്ല കരണം ഈ കൊറോണ ടൈം ഒക്കെയ ക്ലാസ് ഒന്ന ഇല്ലാണ്ടെ അത്ക്കെ ഒരു ഓൺലൈൻ ക്ലാസ് കൊടുക്കും പക്ഷെ എല്ലാവരിൻ്റെയും കുടെ ആ ഇപ്പം ഞങ്ങള് ഓൺലൈനട്ട് എടുക്കണ്ട് ഓരോരോ കുട്ടികളെും ഇങ്ങനെ ഇൻിവിജവൽ ആയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ ഈ സ്കൂൾ ട്യൂഷനക്കെ ഈ ഓൺലെൻനായിട്ട് പസ്റ്റ് ഇങ്ങന വന്ന സമയമല്ലേ അവർക്ക് വേണ്ടത്ര എങ്ങനെയാണ് ഈ ഓൺലൈനിൽ കൊടുക്കേണ്ട ഓരോരുത്തരെങ്ങനെ വിളിക്കണോ കാര്യങ്ങളൊന്നും അവർക്ക് വല്യ ഐഡിയ ഇല്ലാത്ത കൊണ്ട് എന്താന്ന് അറിയില്ല ബേസ് ഒന്നും കുട്ടികൾക്ക് സെറ്റ്ല്ല
ആ അതന്നെ ഇപ്പ ആ കൊറോണ അയിന്റെ ഇവർക്കൊന്നും സെറ്റല്ലേ
ആ അ കൊറോണയുടെ ആ ഒരിത് കാരണണ് ഇപ്പൊ ഇങ്ങനെ ആയത് ഉം തല പിന്ന ടെയിമില് പി പോവാനും റിസ്ക്ല്ലേ അപ്പൊ പിന്നെ അവര് അങ്ങനെങ്കിലും അങ്ങനെ കണ്ടു ത്തള്ളയിതാവു
ആ അവർക്ക് വെക്കേഷനിലാണ് ടുഷം കൊടുത്ത് കഴിഞ്ഞ് പറയേണ്ടെ
അതെ ആ ആ ബെറ്ററായോ
ഇംഗ്ലീഷിന് എന്തെ
ആഹ്
അവന് ഭയങ്കര മടി ഇരുത്താന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് ആ ഇരിപ്പിക്ക നല്ല ഉഷാറനി ക്ലാസൈക്ക
അതെ
ഇനി ഓൺലൈൻ ആവുമ്പോ അവൾക്ക് അത്ര ഇരിക്കണകുട്ടികളാണെങ്കിൽ ഒ യാത്ര പേട
അതെ ആഹ്
ഓൺലൈൻ ട്യൂഷനാകുമ്പോൾ പിന്നെ ഒരു പേടിഉണ്ടാവുവെന്ന് തോന്നുന്നു.
ആഹ് ല്ല ഓൺലൈൻ ആണെലും പഠിക്കും. ള്ളേര് പഠിക്കൂ.
ആഅതന്നെ പഠിക്കണ കുട്ടികൾക്ക് ഏത് പഠിപ്പില്ലാത്ത സ്കൂള ആയാലു ആ
അതെ ശരി വിളി
ആ ആ